ആഹ് ഹലോ ഞാന് വീണ്ടും തെരക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോ വിളിച്ചതാന്ന് കേട്ടോ ഇപ്പോഴൊന്നും സംസാരി ഇല്ലങ്കി പിന്നെ നമുക്ക് സംസാരിക്കാടൈം കിട്ടൂല പിന്നെ നമ്മ ആഹ് ഹലോ കേക്ക്ന്നില്ലേ ആഹ് കേൾക്ക്ന്ന്ണ്ട് അപ്പ നമ്മൾ ഇപ്പഴും സംസാ നമ്മള് സമയം കിട്ടുമ്പോ സംസാരിച്ചില്ലെങ്കി പിന്നെ നമുക്ക് അതിന് സമയം നമ്മൾ വേറെ കണ്ടെത്തൂല്ല അതാ പ്രശ്നം നമുക്ക് വേറെ കുെട്ടേളക്കെ വന്നയ്ഞ്ട്ട്ണ്ടേ പിന്നെ അതിന്റെ പേരില് നമുക്ക് സമയം ഇണ്ടാവൂല്ല അതാണ് ഞാ പറഞ്ഞ നമ്മൾ എവിടെയാരുന്നു പറഞ് നിർത്തേത് നമ്മൾ കൊറച്ച് ദൂരത്ത്ന്ന് നമ്മൾ ചെയ്യ്ന്ന കോഴ്സുകളായിരുന്നല്ലേ പറഞ്ഞത് മ്മള് പ്ലസ്ടു പ ത്താം ക്ലാസ് കഴിഞ്ഞയ്ഞ്ഞിട്ടെങ്കി തന്നെ നമുക്ക് ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യാം അതാ ഞാ പറഞ് ആയുർവേദ തെറാപ്പിസ്റ്റിണാങ്കിൽ നിങ്ങൾക്ക് ഏ എട്ടായിരം രൂപ ഒമ്പയ്നായിരം രൂപ നമ്മള അട്ത്തെല്ലാണെങ്കിൽ തന്നെ അത്രയും ശമ്പളത്തിന്ന് നന്നേ ഇങ്ങൾക്ക് ജോലി ജോലി ച്ച്യ്യാൻ വേണ്ടി പറ്റും അതിന് ഫുള്ളായി റ്റ് ഡ്യൂട്ടി ഇണ്ടാവും ചെയ്ല്ല ഒര് രാവിലെ മുതൽ രാവിലെ ചലപ്പോ ഒരു ഏഴ് എട്ട് മണി മുതൽ തൊടങ്ങാരിക്കും സ്റ്റാട്ടീത്ട്ട് ഒര് പന്ത്രണ്ട് മണിയെല്ല ആവുന്ന സമയത്തേക്കും കഴിയുന്ന ജോലികള്ണ്ട് അതും അങ്ങൻത്തെ മാ ത്രല്ല വേറിം ഉണ്ട് ഒരുപാട് ജോലികൾ ഏ നമ്മൾ പഠി ചെയ്യാണ്ട നമ്മൾ എപ്പഴും നമുക്ക് വിദ്യാഭ്യാസം നമുക്ക് വേണം എന്ന് തോന്നി കഴിഞീട്ട്ണ്ടെങ്കിൽ നമ്മ ക്ക് കിട്ടാ വേണ്ടി നമു ഒരുപാട് വഴീകൾണ്ട് പക്ഷെ കൊറച്ച് പൈസിം കൂട മൊടക്കണ്ടി വരും ഫസ്റ്റ് നമ്മളൊരു കൊറച്ച് പൈസിം കൂടെ മൊടക്കണ്ടി വരും പി
തീര്മാനായി ഭർത്താവിനൊന്നും ഇഷ്ടല്ല പഠിക്ക്ണത്
ആണല്ലേ അപ്പ പിന്നെ നമ്മൾ വേറൊന്ന് നോ ന്നില്ല പിന്നെ അത്പോല് തന്നെ ഇത്പോലെ എന്തെിങ്കിലെല്ലാം നമ്മള് ഓഹ് പിന്നെ അവസരങ്ങൾ കിട്ടിട്ട്ണ്ടെങ്കിൽ അത് ച്ച്യ്യാം ഉം എന്തെങ്കിലും നമ്മള് ചെറിയ ചെറിയ ചെറിയ ആ വർക്കുകള്
ഇന്ന് കൊറച്ചായിട്ട് ചേരുമാരം പൊള്ളിരുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് അതിന് നിങ്ങൾ ആയുർവേദത്തിൽ വല്ല മരുന്നുണ്ടോ
ചേറുമരന്ന് പറയുന്നത്-
അ ചേ ഇങ്ങെ ചേരുമരണ്ടാവല്ലോ മ മരത്തിന്റെ പൊള്ളലേറ്റതാണ് ആകെ തളർത്ത് പൊന്തി നിക്ക് ഉം സൂചിയൊക്കെ വെച്ചിട്ടാണ് മാറിയത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പം മുഖത്തൊരു എന്താ സംഭവം തേച്ചിട്ടാണ് ഒര് -
ഓ ഓക്കേ ഇപ്പൊ തൽക്ക ഇപ്പൊ പൊള്ളീട്ടേ ഉള്ളൂ
അല്ലല്ല പൊള്ളിയിട്ട് രണ്ട് മൂന്നാഴ്ച്ചയായി പക്ഷെ അതിന്റെ തെണുപ്പൊക്കെ മാറിട്ടോ ഇപ്പൊ അതിന്റെ കലകളുണ്ട് കറുത്ത കലകളായിട്ടുണ്ട് മുഖത്ത് മുഖത്തുംയൊണ്ട് -
അതെ നമുക്ക് ചെറിയ ചെറിയ ഈ കൈ- ആ ഇതില്ല നമുക്ക് ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും മരുന്നായിട്ട് തന്നെ ഉപയോഗിക്ക- വേണ്ടി പറ്റുള്ളൂ ഞാന് പിന്നെ പറഞ്ഞു തന്നാൽ മതിയോ അത്
മുഖത്തേക്കായി പൊടി തന്നിട്ടുണ്ട് കുളിക്കുന്നതിന് മുന്നേ ഒരു ഒരു മണിക്കൂർ മുന്നേ തെച്ചിരിക്കണം ഉം
ആഹ് ഓക്കേ ഓക്കേ ഞാന് കൊറച്ച കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറയാം കേട്ടോ അതിനെ കുറിച്ചിട്ട്- ആഹ് ഞാൻ കൊറച്ച് കഴിഞ്ഞിട്ട് തരാം ഓക്കെ അത് നമ്മുക്ക്- ചെറിയ ചെറിയ ഒറ്റമൂലികളൊന്നും ചെയ്തോണ്ടാവൂല്ല നമുക്കിപ്പ ബാക്കിയുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ - നമുക്ക് ഒറ്റമൂലികള് ചെയ്ത് കഴിഞ്ഞട്ടുണ്ടെങ്കില് ചെറുതായിട്ട് നമുക്ക് കൊറവുണ്ടാവും പക്ഷെ ഇതിന് നമുക്ക് ഒറ്റമൂലികളായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോ അതുകൊണ്ട് ഞാനത്- പിന്നെ പറഞ്ഞുതരാട്ടോ
ആഹ് ഓക്കെ
മക്കളെയും പഠിച്ചിട്ട് വലുതാക്കുന്ന സമയത്ത് നല്ലൊരു സൈഡിലേക്ക് തന്നെ അയക്കുക നല്ലൊരു വിദ്യാഭ്യാസ മേഖലയിലേക്ക് തന്നെ അയക്കാം കാരണം ഇപ്പോ- എ ഈ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും- കോഴ്സുകൾ കാരണം ഇപ്പോൾ ക ഫുള്ള് നമ്മള് ഈ കമ്പ്യൂട്ടർ കൊണ്ടുള്ള വർക്കുകളാണ് നമുക്ക്- കൂടുതലായിട്ട് ഈ പൈസ വരുമാനം ഉണ്ടാക്കാൻവേണ്ടി പറ്റുന്നത് അതിന് കൊറച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് യിണ്ട് എന്ന് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും- അവർക്ക് കൂടുതലായിട്ട് വരുമാനം ഇണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന അങ്ങനെയുള്ള ജോലികളാണ് അവരെ അഭിരുചിക്കനുസരിച്ചിട്ട്- ഓരോരോ കോഴ്സിലും നമ്മള് വിടുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളെ എനിക്ക്- കല്യാണം കഴിച്ച് അയക്കുന്ന സമയത്തും നമ്മള് വിചാരിക്കുന്ന- പൊറമേന്ന് കാണുന്ന പോലെ ആയിരിക്കൂലല്ലോ ഓരോര് ആഹ- കുടുംബം ഉണ്ടാവുവ ഞാൻ പറഞ്ഞ പോലെ തന്നെ-
ആഹ് ആഹ് അതെ അതെ അതെ നമുക്ക് ഉള്ളിലേക്ക് അത് അവരെ എന്താെന്ന് നമുക്ക് അറിയൂല്ലല്ലോ ഏ ചിരിച്ചും കളിച്ചിട്ടും നമ്മളോട് വല്ലാതെയങ്ങ് - കുട്ടീനെ തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു നടക്കുന്നവരായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും ദ്രോഹി - പക്ഷെ നമ്മള്- നമ്മള് വിചാരിക്കും പീഡനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കുന്നതും കുത്തുന്നതും പക്ഷെ- ആക്ച്വലി അത് അല്ല അതിനേക്കാൾ ഉപരി നമ്മള് ഈ ഈ സ്വർണം കൊണ്ടു പൊവാത്തതും ആ പലതും നമ്മളെ കൊണ്ട് നടക്കാത്തതും നമ്മളെ കുടുംബക്കാരെ ക കുറിച്ചിട്ടെല്ലാം- ഇങ്ങനെ ഉള്ളിൽ നി- ഇങ്ങനെ എടക്കെടക്ക് ആക്കിട്ടു പറയൂലെ അതാണ് ആക്ച്വലി വല്ലിയ പീഡനം എന്ന് പറയുന്നേ കാരണം നമുക്ക് - ശരീരത്തിനുള്ളയെല്ലാം മാറും പക്ഷെ മനസിനേറ്റത് നമുക്ക് മാറ- മാറുവെയില്ല ആ മനസ്സിനേറ്റ്ത് നമുക്ക് മാറുകേയില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ആഹ് അത്ര നോക്കിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ വിധിൊന്നുള്ള ഒ ഒരു കാര്യം ഉണ്ട് എന്നാലും അതിനെ തടുക്കാൻ വേണ്ടിട്ട് പറ്റുന്ന ഒരു കാര്യംന്ന് പറഞ്ഞാല് നമുക്ക് ഈ വിദ്യാഭ്യാസം കൊടുക്കും ക്കനുള്ളത കാരണം ഏത് ഇതിലും ഇതാണ് ലാസ്റ്റത്തെ ഇതാണ് നിങ്ങളെ അവസാന ത്തെ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്മളെ കല്യാണത്തിന് തളച്ചിടാതിരിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മക്കളെ വളർത്തിക്കൊണ്ട വരുന്ന സമയത്ത് എപ്പോഴും പറയാ ഇതല്ല ഇത് നമ്മളാ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തരുന്നത് മാത്രമാണ് ഇത് നിങ്ങൾക്ക് പറ്റ പറ്റിലാ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നോക്കുക നോക്കിട്ട് നിങ്ങക്ക് പറ്റിയിട്ടില്ലന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു മാർഗവും കൂടി ഇണ്ട് എന്നുള്ളൊരു കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുക കാരണം ഇപ്പോഴും നമ്മളെ സമൂഹത്തിൽ അങ്ങനെ നിൽക്കുന്നവര് കൊറേ ആൾക്കാരുണ്ട് ഉം എന്തോ കെട്ടിപ്പോയി നമ്മള് ആഹ് ആഹ് അതെ ചിന്തിക്കുന്ന നാട്ടുകാ ആ അതാണ് പ്രശനം നാട്ട നാട്ടുകാരർ ചിലവ് ആഹ അതാണ്ന്ന് പ്രശ്നം എന്നാൽ അവര് തിരിഞ്ഞു നോക്കൂ അവര് വന്നിട്ട് എന്തെങ്കിലും എല്ലാം പറഞ്ഞിട്ട് പോകും
ഇപോ അതെ
ചുട്ട മറുപടി കൊടുക്ക ചെയ്യേണ്ടത് ഇനി പിന്നെ വീട്ടിൽ കയറാൻ വേണ്ടി പറ്റാത്ത രീതിക്ക് അവരെടുത്ത് പറയാ വിടുക അത്രേയുള്ളൂ മുഖ ഖഞ്ഞ് നോക്കി കാര്യം പറയാ വിടാ കാരണം ഇവര ഒന്നും നമ്മളെ കാര്യത്തില് അവര് പിന്നീട് ഇടപോ ഈ വന്ന് പറഞ്ഞ് കുത്തിരിപ്പ് ഉണ്ടാക്കി പോകുന്നത് അല്ലാതെ അതെ അവ അഞ്ചിന്റെ പൈസ്സക്ക് ഒരാളെ കൊണ്ടും ഗുണം ഉണ്ടാവില്ല ആഹ് അതെ നമ്മൾ അധ്വാനിച്ചോ നമ്മളെ കയ്യിലുണ്ടോ അത്ര ഉണ്ടാവെള്ളൂ
ഇവീടു ഉണ്ട് നോക്കുന്നതിന് എന്ത് ചെയ്യണെങ്കിലും ഒരെന്താ പറയാ അവരെന്താ പറയാ ആ ഒരു മനസ്സാണ് ഉമ്മാക്ക് ഇവിടെ
അത് എല്ലാവാരും അങ്ങന്നെ തന്നെയാണ് അത്യാവശ്യം ആ എല്ലാ ആ അതന്നെ അവരെട്ത്ത് ചോദിച്ച് ച്ചിട്ടേ പോവാൻ കഴിയുള്ളൂ അവരെ ബോധിപ്പിച്ചിട്ടേ ചെയ്യാൻ കഴിയുള്ളൂ ഇങ്ങനെ എല്ലാവരും ബോധി പ്പിച്ച് ബോധിപ്പിച്ച് എത്ര നമ്മൾ ആകെ ജീവിക്ക അതും അത്ര കാലം അതും ഇപ്പത്തെ ജീവിത ശൈലി നമു നമ്മളെ ഭക്ഷണത്തിന്റെ ക്രമങ്ങളും എല്ലാം അനുസരിച്ചിട്ട് നമുക്ക് ആകെ അത്രയും നാളെ നമ്മൾ ജീവിക്കും അത് ഇവരെ ബോധിപ്പിച്ചിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ നമ്മള നമ്മൾക്ക് പറ്റുന്ന രീതിക്ക് നമ്മളെ ജീവിതം നമ്മള് സന്തോഷിക്കുക നമ്മളെ ജീവിതത്തില്ൽ സന്തോഷിക്കണം നമ്മളക്ക് മാത്രല്ല മറ്റേ മറ്റുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് എല്ലാ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ വിലകളും എല്ലാം നമ്മള് സൂക്ഷിച്ചുകൊണ്ട് നമ്മള് സന്തോഷത്തോടെ ജീവിക്കാ അതാണ് നമ്മുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്
ഉം
പിന്നെ വേറെന്ത്‌ണ്ട് നമ്മള് പല ഇങ്ങനെ ചെ പറഞ് പറഞ് നമ്മള് വേറെ കാര്യങ്ങളിലേക്കല്ല എത്യേല്ലേ
അനിയത്തീന്റെ കല്യാണ ഇണ്ടായിര്ന്നന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞോ
അനത്തിടെ കല്യാണം ഇണ്ട് കഴിഞ്ഞില്യ
കഴിഞ്ഞിട്ടില്ലല്ലേ ഓഗസ്റ്റിലാന്നല്ലേ ഓക്കേ അപ്പൊ അതിന് വേണ്ടീട്ട്ള്ള വസ്ത്രങ്ങളെല്ലൊ എട്ത്തോ
എട്ത്തില്ലേ ഓഗസ്റ്റ്ന് ആവ്ണൊള്ളു
ആഹ് ശരിയാന്നല്ലേ ഇപ്പോതെ കുട്യേക്ക് കുറെ കല്യാണങ്ങൾല് തന്നെ മഞ്ഞ കല്യാണം പച്ച കല്യാണം ചോപ്പ് കല്യാണം എന്ന് പർഞ്ഞിട്ട് ആഹ് അതെ അതെ
തെ അതെ മ്മക്ക്വടെ ചെലവ് കൂട്തല
ആഹ് ചെലവ് കൂടുതലാ അതാണ് പ്രശ്നം ആഹ് അപ്പൊ ഇതിലെല്ലെ ട്ടിട്ട് പോവാനും നമ്മള കയ്യില് വേണ്ടേ ആഹ് അതെ എന്തെങ്കിലും കൊടു ക്കും ചെയ്യണ്ടേ അതന്നെ അപ്പോ അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പത്തെ സ്വർണ ത്തിന്റെ വെലക്കെല്ലെ നമുക്ക് ഒന്നും കൊടുക്കാൻ വരെ നമ്മക്ക് പറ്റൂല അതീ പ്പൊ നമ്മളെ കല്യാണല്ലാ നടക്ക്‌ണ സമയത്ത് അവര് തന്നുന്ന് പറയും അവരൊരു പവനെല്ലാം തന്നിട്ട്ണ്ടാവാൻ ചിലപ്പോ ആ സമയത്തെ വെലയും ഈ സമയത്തെ വെലന്ന് പർ ന്ന തിനേക്കാൾ ഒരു അഞ്ച് ആറ് മടങ് കൂടുതല ആഹ് ഗ്രാമിനാ അ ഓഹ് അങ്ങനെ ങ്ങനെ അന്ന് അന്നന്ന് ആഹ് ആഹ് അപ്പോ അത് കൊർച്ച് ഇപ്പത്തെ നോക്കുന്ന സമയത്ത് പതിനെട്ട് പ്പൊ ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയ്ണ്ടാവും ഇപ്പത്തെ ഒരു സമയത്തെ പൈസ അപ്പൊ അത് നമ്മ ക്ക് തീരെ പറ്റാത്തൊരു കാര്യല്ലേര്ന്നു ഒന്നാമത് നമ്മളെ മക്കളും വളർന്നു വരുവാണ് അപ്പൊ എന്തെങ്കിലും ചെറിയ പൈസ യായിട്ട് എന്തെങ്കിലും കയ്യില് കൊട്ക്
അത് മാറ്റി വെക്കാന മ്മക്ക് കഴിയണം പ്പം വീട്ടിൽ ചെലവും കാര്യങ്ങളൊക്കെ കഴിയുമ്പോത്തിന് അതൊക്കെ പോയ്യന്ന് കൂലി കൂലിപ്പണിയാവുമ്പളേ
കൂടുതലല്ലേ ഇപ്പം ആ ഇപ്പ ല്ലാം ചെലവുകളും കൂടുതലല്ലേ നമ്മളെ കയ്യില് നി ക്ക്‌ന്നില്ല അതുപോലെ ന്നെ ഇപ്പത്തെ ആരിക്കാന്ന ഒര് ബാങ്ക് ലോൺ ഇല്ലാത് ത്താളാരാന്ന് അപ്പൊ ഈ ലോണും കാര്യങ്ങളും കൂടെ വരുന്ന സമയത്തേക്കും- നമ്മളെ കയ്ല് ഒന്നും ഉണ്ടാവൂല്ല ആഹ് ലോണു അടച്ച് അതെ മാറ്റി വെക്കാനില്ല അതാ നമുക്ക് ഒരു പെട്ടെന്നൊരു രോഗം വന്നാ പോലും നമ്മളെ കയ്യിൽ മാറ്റി വെക്കാൻ
ല്ലേ അതൊക്കെപാടെ
ആഹ് അതെ പിന്നെ യുദ്ധ് ദ്ധങ്ങളും കാര്യങ്ങളു വരുന്ന സമയത്തേക്കും ഇതിന്റെ എല്ലാം വെലയും കൂടും അതിനനുസരി വെല കൂടുന്നത് കുഴപ്പുല്ല പഷെ അതിനനുസരിച്ചട്ട് നമുക്ക് ശമ്പള വർധനവ് ണ്ടാവുന്നില്ല ല്ലോ അതാണ് ബുദ്ധിമുട്ട് അപ്പൊ പിന്നെ നമുക്ക് ഇതിലൊന്നും ചെയ്യാനും കഴിയില്ല പിന്നെ ഒരു വീ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബത് കുടുംബ ആവുന്ന സമയത്ത് ആ കുടുംബത്തിലുള്ള എല്ലാരും ആലോചിക്കണം നമുക്ക് ഒരാ ക്ക് കൂടെ ജോലി ണ്ടെങ്കിലേ കാര്യം നട മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി പറ്റുള്ളൂന്ന് അങ്ങനെയാണെങ്കിൽ ഒ രാള് രണ്ടു പേരും ഭാര്യേം ഭർത്താവും ജോലി ചെയ്യാ ന്നുള്ളൊരു ഇത് വരും പക്ഷെ ഇപ്പോഴും ആഹ് ചെല ആൾക്കാരല്ലാം വിചാരിക് ന്നത് ആണ്ങ്ങൾ പോയാ മതി പെണ്ണ്ങ്ങൾ പോണ്ട ആഹ് ഭാര്യമാര് കൊണ്ട തെരുന്നെ കൊറച്ചിലാ ന്ന് മ്- ഇനിയിപ്പോ ഭാര്യമാർ അധ്വാനിച്ച തന്നെ അത് ചെലവഴിക്ക അവരെ സമ്മതിക്കാത്ത കുടുംബക്കാരു ണ്ട് അതവരെ ആ് അത് ഞാൻ നീ ചെലവഴി ക്കണ്ട ആവശ്യില്ല അത് ഞാൻ ചെലവഴിക്കാംന്ന് വരുന്ന ആൾക്കാരും ണ്ട് അല്ലെങ്കി നിൻക്ക് കി ട്ട്ന്ന് എന്തങ്കി കൊറച്ചെ ന്തെങ്കി നിന്റെ ചെലവിന് വെ ച്ചിരി ബാക്കിയെല്ലം ഇങ്ങോട്ടേക്കെ തന്നേരര് ന്നുള്ളൊരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരും ണ്ട് അപ്പം അതുകൊണ്ട് ആ എല്ല് എല്ലാം ബുദ്ധിമുട്ടാണ് നമക്ക് കിട്ടുന്നത് എങ്ങനെയാണെങ്കിലും അത് അത ജീവിച്ച് പോകാൻ വേണ്ടി നമുക്ക് പറ്റണം അതിന് വേണ്ടിട്ട് നമ്മള് നമ്മടെ മക്ക് അത് അതെ അതിന് വേണ്ടിട്ട് നമ്മള് നമ്മടെ മക്കളെ പറഞ്ഞിട്ട് പഠിപ്പിക്കുകയും ചെയ്യണം എന്നാ മാത്ര ത്രമേ നമുക്ക് ഒരു മുൻപോട്ടേക്ക് ഒരു ജീവിതം ഉണ്ടാവൂ. ഓക്കെ ഓക്കെ എന്നാ ശരി ആഹ് ശരി ശരി ഓക്കെയെന്നാ ശരി ആഹ്